ആഹ് കേൾക്കുന്നില്ലേ
ആഹ് ആ ഇണ്ടായ എന്താറിയോ ഞാൻ മോൾക്ക് ചോറാക്കാവേണ്ടീട്ടേ അത് പൊട്ടാറ്റോതും ഉള്ളൂ അത് സ്റ്റോർറൂമിൽ പോയി എടുക്കുമ്പോ അപ്പതന്നെ അവടെ റേഞ്ചിള്ള സ്ഥലം.
ആ അതന്നേ അതന്നേ ആ അതെന്താറിയോ അതെന്താറിയോ ഞാന് കോളുകൾ എടുക്കുമ്പോം....
ഉം
പിന്നെ എട്ത് കഴിഞ്ഞിട്ട് ഓരോ ആളുകളും.. പിന്നെ പിന്നെ വ് അ അത് കഴിഞ്ഞാ പിന്ന അങ്ങോട്ട് വിളിക്കാൻള്ളതി ഇല്ല.
ഇഷ്ടം പോലെണ്ട് ട്ടോ അങ്ങനെ ഒരുപാട്
എന്താറിയോ അങ്ങനെ ചെയ്യ അങ്ങനെ ചെയ്യരുത് നമ്മള് ആരുടുത്തും ചെയ്യരുത് എനി ഇതായിട്ടല്ല ഒരു കാര്യ തിൽ അങ്ങനെ നമ്മൾ ഒരാളെട്ത്ത് ചെയ്യരുത്.
അതെ
ഒരു ആത്മാർത്ഥത എപ്പോഴും കാണിക്കണം നമ്മൾ തമ്മിലുള്ള ഒര് ത്ണ്ടെങ്കിൽ തന്നെല്ലേ എന്ത് കാര്യം മുന്നോട്ട് പോവുയുള്ളൂ
അതെ ശരിക്കും അങ്ങനെയാണ് വേണ്ടത് ഉം, അതെന്താ പിന്നെ ഇങ്ങട് പിന്നെ അങ്ങട് വിളിക്കുമ്പോ കിട്ടണേല്ല? പിന്നെ ഓൽ ഓൺലൈൻലേ ഇല്ല
അതാണ് അവര അവരെ കാര്യം കഴിഞ്ഞിട്ട് ഒറ്റ പോക്കാ. ഫസ്റ്റ് ആദ്യം ആദ്യന്ന് പറയും ആ എന്നാ അയിക്കോട്ടെ അഞ്ഞി ആദ്യത്തിന് ആദ്യയിക്കോട്ടെ കുഴപ്പല്യന്ന് നമ്മള് വിചാരിക്യാ എവടെ അ ആദ്യ കയിഞ്ഞായിഞ പിന്നെ ഒരുതുല്ല നമ്മള് തമ്മില്ള്ള ഐക്യ ണ്ടെങ്കിലേ എല്ലാ കാര്യം വിജയിക്കുള്ളൂ അത് ചിന്തിക്കണ്ടേ
അതെ അതെ അത് എന്ത് എവിടെ അതെ അതെ ഹി ഹി
ആ അതെ ഹി ഹി അത് പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ കാര്യഒന്നും പറയണ്ട എ നമ്മളെ എല്ലാരും അതില് പെട്ടതന്യ എ അത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവാണ്ടിരിക്കത്തില്ലല്ലോ. എന്തെങ്കിലു ഒന്നുണ്ടാവും പിന്നെ അ ഉ ആണുങ്ങളൊക്കെ ആണുങ്ങളൊക്കെ വെറുതെ പറയ വേ ഉ ഒന്നിനും കൊള്ളാത്ത സാധനത്തിങ്ങള് ഈ പെണ്ണുൾ തന്നെ. എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി വെക്കെചെയ്യും എല്ലാത്തിനും മുന്നില് ണ്ടാവേ ചെയ്യുന്നട്ട് ഒന്നിലുണ്ടവെല്യ ഉണ്ടാവേയില്ല
അതെ അത് സത്യാണ്
നൂറ്റി എൻപത് ശതമാ ഒ ഒരു ശതമാനൊക്കെണ്ടവോള്ളു ആണുങ്ങൾ അങ്ങനെ അല്ലാത്ത പറ്റിക്കും വെറുതെ അ ങ്ങളെ വെറുതേ പറ്റിക്കെം ചെയ്യും വെറുതെ എട്ടിന്റെ പണിയും കൊടുക്കും
അതെ ഹെ ഹെ
പെണ്ണ്ങ്ങളെന്നെയാണ് ഇതിൻ്റൊക്കളുകള്
അതെ
അല്ലെ സത
ഉം അതെ സത്യം ഉം എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രശ്നങ്ങളൊക്കെ എല്ലാ പ്രശ്നങ്ങളുണ്ടവ്‌നൊക്കെ അ തലേന്നെന്നായിക്കാരം
ആണ് എല്ലാ ഉണ്ടാക്യകും വെറുത ചെറുക്കമാര കൊല്യ ഇതൊക്കെല്ലേ വണ്ടത്ത ഒരുതൊക്കെ വരക്കൊക്കെ ഒരു രസായിരിക്യു തൊക്കേ
അതെ ഹി
എന്തെല്ലാ കേൾക്കുന്ന സത്യം പറയാം എനിക്ക് നീ പെണ്ണുന്ന പറയുന്നതിനോട് എന്നെടകം
ആ ആ
സത്യം ദേഷ്യം കാരണാന്തറിയോ? ഏ ദേ ദേഷ്യാണെന്ന് പറയാകാരണ എന്താ അറിയോ വെറുതെ കുറ്റപ്പെടുത്തി റ്റ് വെറുതെ ആളുകളെ കുറ്റപ്പെടുത്തിയിട്ട്
ഉം ഉം
ഓരോന്ന് അവരെ തല വെച്ച് കെട്ടു ലാസ്റ്റ് പാവങ്ങള് അത് ഏറ്റെടുക്കും
അതെ
അതാണ് ഇപ്പൊ നമ്മള ഇവിടെ നടന്നോണ്ടിരികിണെ എന്താ അതന്നെല്ലേ ഫുള്ളു നടന്നോണ്ടിരിക്കിനെ
അതെ അതെ അതെ
അപ്പൊ ഞാൻ പറഞ്ഞേ ഒരിതുല്ല ഒരു ഇപ്പൊ കണ്ടില്ലേ നമ്മ നമ്മള് നമ്മളിപ്പ ഈ ചെയ്യുന്ന പ്രവൃത്തി തന്നെ മനസ്സിലാക്കി കൂടെ
അതെ
പല സാധനങ്ങള് സ്വഭാവം
അതെ ഞാനേ അങ്ങട് വിളിക്കാന്ന് പറഞ്ഞ നീ അങ്ങനെ പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഞാൻ വിചാരിച്ചു അങ്ങനെ കൊറെ അനുഭവം ഉണ്ടായതാണ് എനിക്ക് അങ്ങനെ എത്രയോ ഉണ്ടായി
ഞാന് ഒരു രണ്ട് മൂന്ന് ദിവസ ആയിട്ടുള്ളൂത്ര ഇത്ര എണ്ണം പോയിന്നറിയോ എനിക്ക് ഒരു കാര്യ ഇല്ലാതെ
അതെ
ആഹ ആ ആ ഒരു സങ്കടം കൊണ്ടാ ഞാൻ പറഞ്ഞേരാ ഇപ്പ ഇപ്പോഴ ഒന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ന്ന ആളുകളേള്ളൂ ഞാന് ഇതാവുക അവര് വാശിയാണല്ലോ ചെല ആളുകൾക്ക് ഞാന് ഞാന് ഞാന് ഞാനും ആഹ ഞമ്മക്ക് അങ്ങനത്തെ വാശിയൊന്നുംല്ല
എല്ലാം എനിക്കേ പറ്റുള്ളു എനിക്കേ പറ്റുള്ളൂന്നല്ലേ
ആഹ് ഇത് നമ്മൾക്കല്ലാവർക്കും ഒരുപോലെുള്ളള്ളതല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം അതിന് നമ്മൾ പ സഹകരിച്ച് നമ്മള് നല്ല പോലെ നടക്കുക
അതെ എല്ലാതിനും അതെ അഡ്ജസ്റ്റുമെന്റ് തന്നെല്ലേ ജീവിതം
ഇത്
അത് നമുക്കു പെണ്ണൾക്ക് ചിന്തിച്ചാൽ മനസിലവുല്ലോ ജീവിത അഡ്ജസ്റ്റ് നമ്മൊക്കെ അഡ്ജസ്റ്റ് പോലും
പിന്നെ അല്ല അഡ്ജസ്റ്റ്മെന്റ് ഇല്ലങ്ക നമ്മള ഇങ്ങനെ പോവുവോ
ആഹ് അതെ സത്യം നമുക്കൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ തരണം ചെയ്ത കൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്
എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവല്ലേ ചെയ്യണില്ലെങ്കിലോ അതെ നമ്മള് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നല്ലേ ഏത് മേഖലയിലാണെങ്കിലും
കുറെയൊക്കെ എന്ത് കാര്യങ്ങളും നമ്മള് അതിനെ നമ്മള് ഇതാക്കി കൊണ്ട് നടക്കണം കൊറച്ച അധികം ആക്കിട്ട് കാര്യല്ല
അതെ
പക്ഷെ ചില വർഗ്ഗങ്ങൾ ഇതാ ഇങ്ങനെ ഉണ്ടാവും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് കുറച്ചും കൂടി കൂടുതല താനേയും ആളുകളും നോക്കുള്ളൂ പെണ്ണു പെണ്ണന്ന വർഗാൻ തന്നെ ഒരു വ ത്തിന് കൊടുവാത്തേക്ക ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ ഞാൻ എന്റെ ഭർത്താവിനോടാണെങ്കിലും ഞാൻ ഞാൻ പറയൂ അങ്ങനെ
ഉം ഉം
കാരണം പറയാണ്ടിരിക്കാവുന്നില്ല ഒരു വാർത്തൊക്കെ കാണുകണെങ്കിൽ അതിനകത്ത് എന്താണള്ളേ കൊല്ലുവ എല്ലാത്തിനേം എല്ലാരെയും കൊല്ലു എന്ത് സുഖാ കൊല്ലാന് ഓരോരോ കാര്യം ചെയ്തിട്ട് കൊച്ചു പോയോ ഹലോ
അലോ
കൊച്ചു പോയോയ്ക്കാ
കൊച്ചു പോയിട്ടില്ല കൊച്ചിന ഞാൻ ചോറ ആക്കണേ ഉള്ളൂ ഒമ്പത് മണിക്കേ വണ്ടി വരുള്ളൂ സ്കൂൾ വണ്ടിയിലല്ലേ അപ്പൊ ഒമ്പത് മണിക്കോ വരി ആ സാറ്റർഡേ ആവുമ്പോ ചിലപ്പോ കുറച്ച് നേരത്തെ വരുമ്പോ എന്താറിയോ എൽ കെ ജി യു കെ ജി ചെറിയ കുട്ടികൾക്കല്ലന്ന് സാറ്റർഡേ ആ ആ അപ്പോ ചിലപ്പോ നേരത്തെ വന്നാലോ ചിലപ്പോ നേരത്തെ വരവുണ്ട് സാറ്റർഡേ മാത്രം
ആഹ്
ആഹ് ആഹ അങ്ങനെ മക്കളൊക്കെ ഏത് ക്ലാസ്സില പഠിക്കണ ആഹ് ആഹ് ആഹ
ല്ല ഓൻ രണ്ടാം ക്ലാസ്സില പഠിക്കുന്നേ
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനല്ലെ ഹസ്ബൻഡോ
ഹസ്ബൻഡിന് ചുമട്ട് തൊഴിലാളിയാ
അ അ ആഹ് ആഹ് ഫുട്ബോള് ആഹ് ആഹ് ഫുഡ് ആഹ് ഫുട്ബോള് കാണോ എല്ലാരും?
ഫുട്ബോൾ അല്ലാ കാ കാരാട്ടയാണ്
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് എന്തിനെങ്കിലും ഒന്ന് വേണല്ലോ
അതെ
നിർബന്ധം അല്ലേ.
അഹ് ആഹ് അല്ല അങ്ങനെ വേൾഡ് കപ്പ് ഒന്നും കാണുന്നുല്ലേ?
ആഹ് അത് അത് കാണും ഞാൻ കൊച്ചിന്റെ കാര്യം പറഞ്ഞോ ഓ അപ്പോ കാണുന്നോ.
ആഹ് ആഹ് ആഹ്
അത് ഒരു പരിപാടി ഇല്ല. ഏഹ് ഏതാണാവ അർജന്റീനറ്റേന്നാ തോന്നുന്നേ ഞാ ഞാനും ഓളും കളിയാക്കാൻ നടക്കും നിങ്ങൾ ഇതി ഇതിനോടാണല്ലോ നിങ്ങള ജീവിതം ത് പ്പ എവിടെ എത്തും അങ്ങനെ ഇങ്ങനൊക്കെ കൊറേ
ആഹ് ആഹ് ആഹ്
ആഹ് അപ്പൊ എന്നോട് പറയാ അതൊരു രസം.
ഞാതന്നെ
അത് അതിന്റേതായ ഒരു രസംന്ന് പറിം.
മോന് കാണോ?
ഇതൊക്കെ ഏഹ് ഞാ ഞാൻ കാണില്ല ഞാൻ കൊർച്ചേരം കാണും. പക്ഷെ ഞാൻ ഏഴണിക്ക് ആദ്യക്കെ ഞ അവ്ട്ന്നാ വര്ണെ
ആഹ് ആഹ് ആഹ്
ഇപ്പ എനിക്ക് അറിയത്തിന് എനിക്ക്പ്പപ്പോ അതിനോട് വലിയൊ താല്പര്യല്ല. പക്ഷെ ഞാ ആരും കാൺതിന് അതിനൊന്നും ഞാ ഒന്നും പറയത്തില്ല ആർക്കും എന്തും ചെയ്യാ.
ആഹ് ആഹ് ആഹ്
പരാതിയൊന്നും പറയൂല.
മോന എങ്ങനെ കളികാണോ?
അവം കളി ഒന്നും കാണൂല.
ആഹ് ആഹ്
അവര് സിനിമ പാട്ട് പിന്നെ എന്തെങ്കിലും കോമഡിയ ഒക്കെ ണ്ടങ്കി കാണും.
ആഹ് ആഹ് ആഹ് അത് കാണുംല്ലേ?
അതാ മേയ്ൻ
ആഹ് ആഹ് ആഹ് ഇവടെന്ന് മോനൊക്കെന്ന് എപ്പഴാ മൂന്നരക്ക് എണീറ്റ് ഇന്ന് അർജന്റീനന്റെ കളിയാണല്ലോ ഇന്ന് മൂന്നര ആയപ്പ എണീറ്റ്ക്കുണു ന്ന്. കളി കാണാൻ
അത് വരെ പിന്നെ ഞ്ഞ് വന്ന് കെടക്കും.
ആഹ് ഇന്ന് ആഹ്
എണീച്ച്
എണീറ്റ്
ആ കറക്റ്റ് സമയം പോയിട്ട്
അതെ ആഹ് ഇന്ന് പ്പെ അതെ ഇന്ന് പ്പോ മക്കളൊക്കെ എണീറ്റിക്കുണു ന്ന് കളി കാണാൻ വേണ്ടീട്ടേ. മറ്റോലെ സൗണ്ട് കേട്ടിട്ട് ചെറിയ ആളും എണീറ്റു അതെ.
ഇവടെ പിന്നെ അവന അത്ര അങ്ങോട്ട് ദഹിക്കുന്നില്ല.
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
അത് ചെലെ പിള്ളേർ അങ്ങനെയാണല്ലോ
അത് ചെലപ്പോ ന്തറിയോ കൊറച്ച് കൂടി വലുതായാലേ ഇണ്ടാവുള്ളൂ.
ആഹ് ആ ഇപ്പൊ അവന് ഏഴു വയസ്സല്ലെ ആയിട്ടൊള്ളൂ.
ആഹ് ഒരു പത്ത് വയസക്കെ ആവുമ്പോത്തിനെ ആഹ് ഒരു പത്തൊക്കെ ആയാ പിന്നെ കിട്ടൂല
ആഹ് അപ്പഴായിരിക്കും അവർക്ക് അതിന്റെ ഇത് തോന്ന ഇപ്പൊ നമ്മൾ ആ ഒരു അമ്മ അ ഛന് നമ്മളെ വേക്കിൽ തൂങ്ങ അപ്പൊ ആ നടത്തത്തിന്റെ സമയല്ലേ അതോണ്ട് വല്യര് ഇത്ണ്ടാവൂല അദൊണ്ടാണെന്ന് എനിക്ക് തോന്ന്ന്നട്ടോ
ഉം പിന്നെ അദേ ഇന്റെ മോനും അങ്ങൻ തന്നെണ് പിന്നെ കൊർച്ച് കഴിഞ്ഞാ പിന്നെ എനിക്ക് കിട്ടൂല്ല പിന്നെ ഗ്രൗണ്ട്ക്ക് കളിക്കാൻ പോകലും. ഏഹ് പൊർത്ത്ത്തെ ഫ്രണ്ട്സ് ആയി അങ്ങനെ. പിന്നെ കിട്ടൂല പിന്നെ സ്- ആഹ് പിന്നെ സ്കൂൾട്ട് വരുന്നതന്നെയ്കാരം കണക്ക് കളിക്കാൻ പോവാന്. അങ്ങനെക്കെണ് അതുവരെ എങ്ങട്ടും പോവാതിരിക്കും ആഹ്
ആഹ് അതൊക്കെ അങ്ങനെ അങ്ങൻ തന്നെണ് സംഭവം കൊറെ കഴിയുമ്പോ നമ്മള് വിചാരിച്ച, രീതിയിലൊന്നും അവരെ കിട്ടൂല്ല
ഇല്ല. പെൺകുട്ടികള് പിന്നെ പൊർത്ത്ക്ക് കളിക്കാൻ പോവാതിരിക്കും അതെ പെൺകുട്ടികളെള്ളു പിന്നെ അങ്ങനെ പോവാതിരിക്ക പെൺകുട്ടികളെ പിന്നെ അങ്ങനെ പോവാതിരിക്കൊള്ളൂ പൊർത്ത്ക്ക് കളിക്കാന് ഉം. അവരെ പിന്നെ അങ്ങനെ പോവാതിരിക്കൊള്ളൂ ആൺകുട്ടികള് പിന്നെ പൊർത്ത്കൂടി തന്നെല്ലേ ആഹ്ആഹ്. കേൾക്ക്ണില്ലേ
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
ആഹ് ആഹ് അല്ലേ പെൺകുട്ടികള് പിന്നെ പൊർത്ത്ക്ക് പോകൂലല്ലോ കളിക്കാനൊന്നും
അത് പിന്നെ പോകത്തില്ല അവര് ആൺപിള്ളേരെ നമ്മുക്കൊരു സമയം കഴിഞ്ഞാ അവരെ കിട്ടത്തില്ലല്ലോ
കിട്ടുല്ലല്ലോ കിട്ടില്ല പിന്നെന്താ ഞമ്മള് ഞമ്മള് ചെറുതാകുമ്പഴൊക്കെ പിന്നെയും പൊർത്ത് പോയിട്ടൊക്കെ കളിച്ചിരുന്നു ല്ലെ
ഓ ആഹ് ഇപ്പൊ ഇപ്പ എങ്ങനെ നമുക്ക് വിശ്വസിച്ച് വിടാൻ പറ്റൊ
ഇല്ല അതാണ് പ്രശ്നം
വരെ വിടാൻ പറ്റാത്ത സമയ പിന്നെന്നർഞ്ഞാ നമ്മളെ നമ്മളെ പിള്ളേരാന്ന് പറഞ്ഞിട്ട് കാര്യല്ല നമ്മള് വിശ്വസി ക്യാൻ കൊള്ളൂല അവരെന്തെല്ലാം വരുത്തി വെക്കുന്നത് നമുക്കന്നെ അറിയത്തില്ല
ഇല്ല ഇല്ല ഒരു സത്യയാണത്.
കാരണം നമ്മളെ പിള്ളേർ നമ്മളായിരിക്കും നമ്മളെ പിള്ളേരെ നമ്മള് വല്യതാക്കി പറയാന്ന് ഞാൻ ഒരിക്കലും പറയില്ല.
അതെ.
കാരണം. പലെ കാര്യങ്ങൾ അവരെടുത്തുണ്ടാവും നമ്മളോട് തൊർന്നു പറയോ ഇല്ല
അതെ അതെ അതെ
അതാണ് അതുകൊണ്ട് നമ്മള് പിള്ളേരെ പിള്ളേരിം നമ്മൾ കൂടുതൽ ഇതാക്കരുത്
ഉം ന്നാ ഓക്കെ ട്ടോ അയിക്കോട്ടെ
ശരി ഇന്നാല് ട്ടോ
ഓക്കെ